ഹലോ, കേൾക്കുന്നില്ലേ? ന്നെ എന്തൊക്കെയാ വിശേഷം?
ഒന്നു ഇല്ല പ്രത്യേകിച്ച് ഒന്നു ഇല്ല സുഖം, വിടെ ജോലിയെല്ലാം കഴിഞ്ഞ്ങ്ങനെ ഇരിക്കുന്നു, ആഹ് ചായയൊക്കെ കുടിച്ചു.
ഉം ഉം, എന്തായിരുന്നു സ്പെഷ്യൽ ണ്ടായിരുന്നോ?
സ്പെഷ്യല് പ്രത്യേകിച്ചായിട്ട് ഒന്നും ഇല്ലായിരുന്നു,
ഉം ഉം ബേക്കറിൻ കൂട്ടി കഴിച്ചു.
ഏതാ, ചായയുടെ കൂടോ, ചായയുടെ കൂടെ എന്തെേലും ബേക്കറി വാങ്ങിച്ചുച് ചേക്കും അതില് രണ്ട് ബിസ്ക്കറ്റോ എന്തെങ്കിലും, എടുത്ത് മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടോ ഉം,
അപ്പൊ അങ്ങനെ ആട്ട് കഴിക്കുംല്ലേ,
ആഹ് അങ്ങനെ ചായ കുടിക്കത്തതേ ഉള്ളൂ,
അഹ് ആഹ്, കടി ണ്ടാക്കാറില്ലേ?
ഇ പ്രത്യ അങ്ങനെ വിടെ ഈ എല്ലാർക്കും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളോണ്ട് എല്ലാരും ലിമിറ്റ് റ്റെല്ല ആഹാരങ്ങളൊക്കെ.
എഹ് ഏഹ് അപ്പൊ രാത്രികത്തെ ഫുഡ് ലിമിറ്റണ്ചൊ പ്പാത്തിയോ എന്താ ദോശ എന്താ രാത്രി എന്താ കഴിക്കാറ്.
രാത്രി ചോറ് ഉം രാത്രി അങ്ങനെ സ് പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കത്തില്ല.
ഉം ഉം ഉം
ഇവിടെ എവിടെയോ പിന്നെ ഇതിന്റെ എല ക്ഷന്റെ ഇതില് ഞങ്ങടെ ഇപ്പഴത്തെ എം എൽ എ വന്നിട്ടുണ്ട് അയ്ന്റെ. പടക്കം പടക്കം പൊട്ടുന്നു ഉം. പടക്കം പൊട്ട്ന്ന് എന്തോ.
അടുത്തന്നെയാണോ വീടിന്റെ അടുത്താണോ എം എൽ എ വന്ന്.
ആഹ് ആഹ് അന്ന് കുറച്ചല്ല ഇതുവഴി പോയി നേരത്തെ പോയി ഇപ്പ ആ അടുത്ത ഏതൊക്കെയോ ഭാഗത്ത് വന്നിട്ടുണ്ട്.
അഹ് ആഹ്.
അപ്പം അതിൻ്റെ പിന്നെ കേട്ടില്ല.
പിള്ളേരൊക്കെല്ലേ.
മോന് മോന് മോന് ഇപ്പ കരോട്ടയും കഴിഞ്ഞ് വന്ന് അയാൾ ഇനി കുളിക്കാനൊക്കെ ഒരുങ്ങുന്നു.
അഹ് ആഹ്.
ആഹ് അതിനൊക്കെ പോഉന്നുണ്ട് വെറുതെ വീട്ടിക്കണ്ട.
അഹ് ആഹ് പഠിക്കാൻ പോണില്ലേ.
പഠിക്കാൻ പോകുന്നുണ്ട് ആറ്ല് ആറാം ക്ലാസ്സില്.
ഉം ഉം അടുത്തന്നെ സ്കൂളുണ്ടോ?
ആഹ് അടുത്തേന്ന ഒരു രണ്ട് കിലോമീറ്ററ്
അഹ് ആഹ് ഇന്ന് ഒഴിവാണല്ലോലേ ഏഹ് വണ്ടില്ല.
വണ്ടിണ്ട് അല്ല വണ്ടി സ്കൂൾ ബസ്സുണ്ട് പക്ഷെ നമ്മള് കൊണ്ടാക്കുവ
അഹ് അഹ്. എങ്ങനെയാ വണ്ടിയൊക്കെ ഓട്ടു അതോ ഹസ്ബൻന്റ് കൊണ്ട് ആരാ കൊണ്ടാക്കല് ഹസ്
അല്ല ഞാൻ തന്നെ ആ ഹസ്ബൻടൊന്നും നാട്ടിലില്ല. ഉം അതൊക്കെ നമ്മടെ ജോലിയാ.
അഹ് അഹ്.
ഉം.
എന്താ ഹസ്ബന്റിന് എന്താ ജോലി.
സായേട്ടന അവിടെ പിന്നെ ഇത് ഇലക്ട്രിക്കിന്റ സൂപ്പർവൈസർ ആയിട്ട്.
അഹ് അഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് കഷി കഷി വർഷത്തില് നാ പ്പത്തഞ്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മടെ ഉത്തരവാദിത്വത്തില.
അഹ് ആഹ് മോൻ തന്നെ ഉള്ളൂ ലേവേറെ മക്കളില്ലെല്ലോ.
ഇല്ല ഇല്ല ഒരാളേ ഉള്ളു. ഒരാളുണ്ട് പിന്നെ അമ്മയുണ്ട് അച്ഛനുണ്ടായിരുന്നു അച്ചനിപ്പം മരിച്ച് രണ്ട് മൂന്ന് വർഷംമാവുന്നു.
എഹ് എഹ് ഏഹ്
ഉം പിന്നെ ഞങ്ങളിത്രയും പേരുണ്ട് ഇവിടെ ഏഹ്.
ഒരുമിച്ചാണോ താമസിക്കണേലേ
ആന്നന്നന്ന് ഒന്നിച്ചാ.
ഉം ഉം
ന്നെ അവിടെ എന്തുണ്ട് വിശേഷം.
ഇവിടെ സുഗാണ് പ്രത്യേകിച്ചൊന്നുല്ല.
ഉം ജോലിയെല്ലാം ഒതുങ്ങിയായിരുന്നോ.
അഹ് ആഹ് ഒരു വിതൊക്കെ ഒതുങ്ങി രാത്രിക്കത്തൊക്കെ. ഉം ഉം ഇപ്പൊ ഫ്രീ ആയി രാത്രി കൊക്കെല്ലൊക്കെ ണ്ടാക്കിയെച്ച് അല്ല ചപ്പാത്തി അല്ല ചോറന്നെ കയിക്കല്
ചോറാ?
അഹ് ആഹ്
ആഗ്രഹൊണ്ട് ചപ്പാത്തിയൊക്കെ കഴിക്കണം പിന്നെ ഇല്ലെ ജോലിക്ക് പോകുന്നുണ്ട് അതും കഴിഞ്ഞാ ക്കെ വന്ന് കയിഞ്ഞിട്ട് പിന്നെ ചെയ്യാനൊന്നും വയ്യ
അഹ് ആഹ് എന്താ ജോലിക്കെന്താ പോവാ? എന്ത് ജോലി? അഹ് ആഹ് അടുത്തന്നെയാണോ?
അടുതെന്നാ മോൻ്റെ സ്കൂളിൻ്റെ അടുതെന്നാ
അഹ് ആഹ് അപ്പൊ പിന്നെ രണ്ടാക്കും ഒരുമിച്ചാണ്ട് പോയാതി
ആഹ് അല്ല എനിക്ക് ഉച്ചൊട്ട് പോയാ മതി രാവിലെ അവനെ കൊണ്ടാക്കിട്ട് പോരും
അഹ് ആഹ്
ഉം ഉം എനിക്ക് ഉച്ചോട്ട് പോയാ മതീ അപ്പ് ഇപ്പം പോയിട്ട് പിന്നെ അവൻ വരുന്ന സമയത്തിന് പിന്നെ തിരിചിയാളെങ്കൊണ്ടാക്ക അയാൾ വരുന്ന സമയത്തിന്
അഹ് അഹ് ആഹ്
പിന്നെ മക്ക് മ്മടെ കാര്യം നോ നോക്കിയാ മതിയല്ലോ
അഹ് ആഹ് അതെ വീട്ടിലമ്മ ഒറ്റക്കാവൂല്ലേ അപ്പൊ?
ആഹ് അമ്മ അമ്മ ഒറ്റയ്ക്കൊള്ളൂ
ഉം ഉം
അയാള് വരുമ്പം പിന്നെ ഉണ്ട് കൂട്ടിനാളുണ്ട്
ആഹ് ആഹ്
ആ വരുന്നടം വരെ ഉള്ള ഒരു പ്രശ്നേ ഉള്ളൂ ഉച്ച വരെ ഞാനുണ്ട് ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഒറ്റക്കാവുന്നത് പിന്നെ അമ്മക്ക് എന്തേലും ഇല്ല തൊഴിലുറപ്പൊക്കെ ജോലിയൊക്കെണ്ട് അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അമ്മ അങ്ങ് പോവും
ആഹ് ആഹ്
ഉം വെറുതെ ആരും വീട്ടിൽ
വീട്ടിലിരിക്കത്തില്ലല്ലേ?
ഓ ഇല്ല ഇല്ല ഇവിടെ എല്ലാരും പോവും എല്ലാ വീട്ടിൽന്ന് എല്ലാരും പോവും ആ അപ്പ പിന്നെ എന്തിനാ ഒരാളായിട്ട് മാറി നിക്കണത്
മാറി നിൽക്കുന്ന എല്ലാരും പോവന്നല്ലേ
ആഹ് അതന്നെ
ഉം ഉം തൊഴിലുറപ്പൊക്കെ ഇണ്ടോ ഇപ്പൊ
എന്തോ
തൊഴിലുറപ്പ് ഇപ്പ ഉണ്ടോ
ഇല്ല ഇപ്പ ഇല്ല ഇനിയിപ്പൊ ഈ എലക്ഷൻനക്ക കഴിഞ്ഞ് ഇനിയിപ്പോ ഇതിന്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളു അല്ലെ ഇത് തൊഴിലുറപ്പിന്റെ ഒക്കെ വരുന്നത് അയിന് പുതിയ പണി ഇതായി വരണ്ടേ
ആഹ് ആഹ് അതെ
എന്തേലും കാണും തുടങ്ങും വലിയ താമസമില്ലാത തുടങ്ങും
ആഹ് ആഹ്
എന്നത്തേക്കാണന്നൊന്നും പറയാനൊക്കത്തില്ല
ആഹ് ആഹ് അതെ എങ്ങനെ അടുത്തന്നെയാണോ തൊയിലുറ പ്പുണ്ടാവാറ് ഉം ഉം ഇന്നെന്താ രാത്രിയൊക്കെ എന്നാണ്ട് സ്പെഷ്യലുണ്ടോ
സ്പെഷ്യലൊന്നുമില്ല ചി തോരനുണ്ട് സാമ്പാറുണ്ട്
ഉം ഉം ഉം
അങ്ങനെ ഒത്തിരി കറികളൊന്നും വേണമെന്ന് നിർബന്ധം ഒന്നില്ല ഇവിടാർക്കും
ആഹ്
ഒന്ന് ഒന്ന് ഒഴിക്കാനും ഒന്ന് തൊടാനും പിന്നെ അച്ചാറോ വല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബസ് അത് മതി
ആഹ് ആഹ് അച്ചാർ എങ്ങന വീട്ടിലുണ്ടാക്കുവോ
ആ വീട്ടിലുണ്ടാക്കത്തേ ഉള്ളൂ അച്ചാറൊക്കെ പുറത്തിന്ന് വാങ്ങികത്തില്ല
ആഹ് ആഹ്
എന്തേലും മാങ്ങയോ നാരങ്ങയോട് അത്ര കമ്പം ഇല്ല മാങ്ങയോ പിന്നെ ഇരുമ്പിപ്പുളിയോ കിട്ടുവാണെങ്കിൽ ഇപ്പ ഇരുമ്പിപ്പുള്ളി സീസൺ അല്ലായിരുന്നോ
ആഹ് ആഹ് അതെ
ആഹ് അന്നേരം അത് റെഡിയാക്കി വെച്ച്
ഉം ഉം
പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടും
ഉം ഉം ഉം ചക്ക ചാക്കേം മാങ്ങയും പ്പണ്ടോ വീട്ടില് ആഹ് ആഹ്
മാങ്ങ ആരെങ്കിലൊക്കെ കൊണ്ട് തരും അല്ലെങ്കിൽ പിന്നെ ഇവിടെടുത്തൊക്കെ ഈ ഹോൾസെയിൽയിട്ട് പച്ചക്കറികളൊക്കെ വി ക്കുന്ന കടകളൊക്കെയുണ്ട് അപ്പൊ അവടെ ഭയങ്കര വെലക്കൊറവാ. ഞ അപ്പൊ അവിടെ പോയി വാങ്ങിക്ക്യും
ഉം ഉം വാങ്ങി അച്ചാറിട്ട് വെക്കുംല്ലേ
ആഹ് അച്ചാറിട്ട് വെക്കും. ഇപ്പം പുതിയത് വന്ന് ഇപ്പൊ വെളുത്തുള്ളി അച്ചാർ അത് ഇട്ട് പരീക്ഷിച്ച് സൂ പ്പറാര്ന്നു. ഇങ്ങെ വെളുത്തുള്ളി നമ്മള് അച്ചറി ടുന്നതിന്റെ കൂട്ട് തന്നെ,
ആഹ് ആഹ് എങ്ങന അച്ചാറും പൊടിന്റെ കൂട്ട് കൂട്ടോ അതോ മുളകും മഞ്ഞളും അങ്ങനെ ഇടാറാ എങ്ങനെയാ.
അല്ല നമ്മള് പിന്നെ ഇത് വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് പു വെ ന്ന് നീളത്തി ത്തിലൊന്ന് കട്ടെയ്യണം
ആഹ് ആഹ്
കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ മാങ്ങച്ചാർ ഇടുന്നതിന്റെ എല്ലാ കൂട്ടുകളും ആക്കി. പിന്നെ ഇത് പിന്നെ- എല്ലാം എണ്ണയ്ക്കത്തിട്ട് വരട്ടി എടുത്തിട്ട് അതിനെ കത്തൊട്ട് വളത്തുള്ളി ട്ട് അതൊന്ന് ഒന്ന് തിളക്കുന്നടൻ വരെ നിൽക്കണം.
ആ ആ
തിള പറഞ്ഞന്നാലേ ഉള്ള് വേവത്തുള്ളൂ
ആ ആ
എന്നിട്ട് റെഡി ആക്കി എടുക്കുവ നല്ല ടേസ്റ്റ് ആയിരുന്നു തിന്നാന്
ആ ആ
ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേളൂ ഞങ്ങളിപ്പ പരീക്ഷണ അടുസ്ഥാനം നടത്തിയതാണ്.
ആ ആ മോനൊക്കെ ഇഷ്ടാവൂല്ലേ?
ആഹ ഇഷ്ട ഇഷ്ട അവർക്ക് ഈ വെളുത്തുള്ളി വേണ്ട ആരപ്പ്.
ആഹ ആഹ
നാരപ്പനി നല്ല ടേസ്റ്റ് ആയല്ലേ.
ആ ആ അതെ
ഉ വെളുത്തുള്ളി അവരെ മാറ്റി വെക്കും.
ആഹ ആഹ
ആരപ്പ കൂട്ടി കഴിച്ചോളൂ പരീക്ഷണം നടത്തിതാ പക്ഷെ കൊള്ളായിരുന്നുഎല്ലാർക്കും ഇഷ്ടപ്പെട്ട്.
ആഹ ആഹ
ഉം അതുകൊണ്ട് ഇനിയും ചെയ്യണം ഇപ്പം വെളുത്തുള്ളിക്ക് വിലയ ഇരുന്നൂറ്. കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ.
അത്ര കയ്ല്ലേ ഞ്ഞി വെലെ കുറവുള്ളുള്ള ടൈമിലിട്ട് വെക്കാം.
ആ വില കുറവുള്ള ടൈമില് വാങ്ങിച്ചിട്ട് വെക്കണമെന്ന്.
ആ ആ അതെ
ഉം ഇപ്പൊ ഈ ഈ വിലയ്ക്ക് വാങ്ങിക്കാ പോയിരുന്ന കാൽക്കിലോ വാങ്ങിക്കുമ്പോ അമ്പത് രൂപ കൊടുക്കണം.
ഉം ഉം അത് മുതലാവൂല അച്ചാറിട്ട് കഴിക്ക
ഓ കാൽക്കിലോ ഒന്നും ഇട്ട കഴിഞ്ഞാ ഒന്നും ആവത്തില്ല.
ഉം ഉം ഉം
ഒന്ന് നമുക്ക് രണ്ടൂസം തിന്നാനുള്ളതേ ഉള്ളൂ. ഒരു ഒരു ബ്ച് ഇടുന്നെങ്കിൽ ഒരു ടിന്നിനകത്തെക്കെ ഇട്ട് വെക്കണം.
ആഹ് അതന്നെ
ഓരോത്തൊരക്കെന്ന് പാവക്കാച്ചാർ ഇട്ട് വെക്കും കാരറ്റ്ലെ വെള്ള് വെള്ളുപ്പിലെ ച്ചാറ് ഇട്ട് വെക്കും അതൊക്കെ മുഷേ നല്ല ടേസ്റ്റ് ആയി കടകളിലൊക്കെ പോയി വാങ്ങിച്ച് തിന്നാന്
ആഹ് ആഹ് ആഹ് എങ്ങനെ പൊറത്തത്തെ ഫുഡൊക്കെ? ആഹ് ആഹ് പൊറത്തുന്നൊക്കെ ഫുഡ് വാങ്ങാറുണ്ടോ?
മ്ച് ഇല്ല. പൊറത്തുന്നുള്ള ഫുഡ് എനിക്കതിൻ്റെ എണ്ണ പിടിക്കത്തില്ല.
ആഹ് ആഹ്
അവര് പല എണ്ണക്കത്തല്ലേ ചെയ്യുന്നത്.
ആഹ് ആഹ് അതെ
ഉം അതോണ്ട് നമ്മള് ആ
പൊറത്തന്നുള്ള ഫുഡേ ഇല്ല അപ്പൊ?
ഫു ഫുഡ് അഥവാ എന്തേലും വ വ അങ്ങനെ വേറെ കൂടുതലാട്ടൊന്നും വാങ്ങിക്കില്ല അല്ല വേറല്ല പത്തിരിയോ വല്ലോം വാങ്ങി കറി വീട്ടിൽ വെക്കും.
ആഹ് ആഹ്
അല്ലാനുള്ളോന്നുല്ല.
ആഹ് ആഹ് അല്ലാത്ത
ഞങ്ങൾക്ക് ആ ഞാൻ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയറിളക്കം വരും അതുകൊണ്ട് ആ പരിപാട്യേ ഇല്ല.
അതോണ്ട് വീട്ടാരും രക്ഷപ്പെട്ടു.
ഇല്ല ഏഹ് നമ്മള് ഇത് നമുക്ക് ആവശ്യള്ളത് നമ്മള് വീട്ടിൽ വെച്ച് കഴിക്കും അത് റൈസായാലും ചോറായാലും എന്തോ ആയാലും പായസം വേണെന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ ചെയ്യും
ആഹ് ആഹ് മന്തിം ബിരിയാണി ഒക്കെ ഇണ്ടാക്കും അപ്പൊ
ആഹ് ആഹ് മന്തിയൊന്നും ഉണ്ടാക്കത്തില്ല
ഏഹ്
ബിരിയാണി റൈസ് വെക്കും റൈസും ചിക്കൻ കറിയൊക്കെ ആയിട്ട് വെക്കും
ആഹ് ആഹ്
ഓ മന്തി ഇന്ന ഇവിടെ ആർക്കും വല്യയിട്ട് കൂടുതലും എനിക്ക് ഇന്നത് വേണോന്നുള്ള ഇൻട്രസ്റ്റ് ഒന്നുല്ല നമ്മള് അങ്ങനെങ്ങ് ആ ക്കിവെച്ചിട്ടുല്ല ഈ ഹോസ് മോനെക്കെ വളർന്ന് വരുന്നല്ലേ ഉള്ളൂ ഇനി വളർന്ന് വരുമ്പോ അവര് ഫാസ്റ്റ് ഫുഡിനോട് ഇഷ്ടോ ഇല്ല്യോന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം നമ്മടെ വീട്ടി വെക്കുന്ന പ ച്ചെല കറികളും നമ്മടെ വീട്ടിൽ വെക്കുന്ന ഉള്ളതൊക്കെ മതി
ആഹ് ആഹ് അതന്നെ നല്ലത് അങ്ങനെ ശീ
ആഹ് മീനിനോട് നിർബന്ധം ഇല്ല പിന്നെ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കി ഞങ്ങ ക്ക് പിന്നെ അത് ഇഷ്ടവാ ചിക്കനും ബീഫും ഒക്കെ
ആഹ് ആഹ് ബീഫ് കഴിക്കും ഇല്ലേ
ഒന്നും വേണോ എല്ലാ ദിവസോം വേണോന്നുള്ള നിർബന്ധം ഇല്ല
ആഹ് ആഹ് ഇണ്ടെങ്കി കഴിക്കും ഇല്ലെങ്കി അങ്ങനേം പോവും ല്ലേ ഉം ആഹ് ആഹ് ആഹ് അതെ
ഏ ചെല പലരും പല പലയിടത്തും നമ്മള് ചെലുമ്പോ പറയും കൊച്ചുങ്ങള് മീനില്ലാതെ ആഹാരം കഴിക്കത്തില്ല മീൻ വറുത്ത് കൊടു ത്തെങ്കിലെ കഴിക്കത്തെള്ളൂ
ഉം ഉം അ
അയ്യോ ഇന്ന് ഇന്ന് മീൻ കിട്ടിയില്ല ഇനി കൊച്ചിനെ ഞാൻ എങ്ങനെ ഊട്ടും എന്നൊക്കെള്ള സങ്കടം വരും എനി ആ ഒരു കാര്യത്തിലേ വിഷമോ ഇല്ല
ആഹ് ആഹ് അത്
ഒന്നും ഇല്ലെങ്കിൽ ഒരു രണ്ട് കോവയ്ക്കെടുത്ത് മെഴുക്കുവരട്ടി വെച്ച് കൊടുത്താലും മതി സന്തോഷം
ആഹ് ആഹ് ആഹ് എങ്ങനെ ഫുഡ് ഫുഡ് കൊണ്ടോവോ സ്കൂൾക്ക്
ആഹ് സ്കൂളിൽ ഫുഡ് കൊണ്ട് പോകും അന്നേരം പിന്നെ നമ്മളെന്തോ മുട്ട ഒരു മുട്ട അപ്പോൾ ഒരു കിഴങ്ങ് മെഴുക്കു പെരട്ടിയോ മോരോ രസമോ ആഹ് സാമ്പാറോ എന്തെങ്കിലുമൊക്കെ മതി ഉം പിന്നെ സ്കൂളിന്ന് ഓക്കെ ഓക്കെ ശരി എന്നാ
ഉം ഉം